ആഹ് നീ വീട്ടി ചെന്നോ.?
ആഹ് ഞാൻ വന്ന് നീ വന്നില്ലിയോ.?
ആഹ കൊറച്ച് ബ്ലോക്ക് ആയ്ര്ന്ന് മഴയൊക്കെ ഒണ്ടായ്രുന്നു.
ആഹ്
നല്ല കല്യാണായിരുന്നല്ലേ എനിക്കിഷ്ടപ്പെട്ട്.
ആഹ് എനിക്കും ഇഷ്ടപ്പെട്ടു സദ്യയൊക്കെ കൊള്ളായ്ര്ന്ന്. ഞാനിപ്പ വന്നതേ ഉള്ളടി കൊറച്ചു നേരാ ആയി പിന്നെങ്ങ് ക്ഷീണ ഞാ അവിടെന്ന് പറഞ്ഞ എനിക്ക് തലവേനെ കാല് വേനെ ഒക്കെയാന്ന്.
സദ്യ കഴിച്ചാ പിന്നെ ഒരു ഒറക്കം നിർബന്ധണ്.
അല്ല എന്റെ കാല് രണ്ടു ഉപ്പൂറ്റിക്കൊക്കെ ഭയങ്കര വേദന വന്നങ്ങ് ഒന്ന് കുളിച്ച് കെടന്നു
ഓ ഒറങ്ങുവായ്ര്ന്നോ.?
അല്ലടി ഞാൻ ഇങ്ങനെ കെടന്നതാ കല് വേദന ർണാ ഒറങ്ങാ വയ്യ കണ്ണടക്കുമ്പോഴെ അങ്ങ് കാൽനങ്ങ് കുത്തിവലിവ് പോലങ്ങ് വേദന.
ആഹ ആഹ്
അങ്ങനെ ഇവടെ കെടന്നെയാ.
ഉം
നല്ല കല്യാണ ആയിരുന്നു ഇച്ചിരി ആർഭാടം ഉണ്ടായിരുന്നെങ്കിലും പണസ പാണം നന്നായിട്ട് പൈസ നന്നായിട്ട് ഇറക്കിയെങ്കിലും കൊള്ളായിരുന്നു
ഉം കൊള്ളാരുന്ന് ഈ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഒരുപാട്ള്ള കുഞ്ഞ് കുഞ്ഞ് പരിപ്പ്വട ഏത്തക്കാപ്പം ഈന്തപ്പഴം ലഡു ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട്
ആഹ് നല്ല ഫുഡൊക്കെ നല്ലായിരുന്നു കല്യാണം ആ ഞാൻ പറഞ്ഞല്ലോ പൈസ എറിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ന്നായിരുന്നു
പൈസ അവർക്കുണ്ട് അവര് ചെലവാക്കി കല്യാണം നടത്തി
ആഹ് അല്ല ഞൻ പറഞ്ഞ് പൈസ എറിഞ്ഞെങ്കിലും അയ്നകത്ത് ഇത് കിട്ടിട്ടുണ്ടല്ലോ ചെലർ പൈസന്ന് തോനെ എറിഞ്ഞിട്ട് ഫുഡൊന്നും കൊള്ളാതൊക്കെ വരത്തില്ലേ
ആഹ്
കൊറെ റേറ്റിന് വെച്ചിട്ടും ആഹാരൊക്കെ ഇത്ര ഉണ്ടോന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നല്ലതും ആവണ്ടേ
അത നല്ല ഫുഡ് അവര് സെലക്ട് ചെയ്യും
നല്ലആയിരുന്നു
പിന്നെ ആ ഡ്രിങ്ക്സും എല്ലാം നല്ലൊരു അച്ചടക്കം ഉണ്ടായിരുന്നു വൃത്തി ഉണ്ടായിരുന്നു
ഇപ്പൊ എല്ലാടും വെൽക്കം ഡ്രിങ്കും അതും ഇതുംഓക്കെ ഉണ്ട്
ഇല്ല ഒരു കുത്തഴിഞ്ഞ് കടന്നൊന്നും അല്ല എല്ലാ ഒരു നിയന്ത്രിച്ചൊണ്ട് പോവാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു
കാറ്ററിങ് സർവീസിന്റെ അവര് കൊടുത്തിരിക്കുന്ന ഇതിന്റെ മാ മാനേജ്മെന്റ് ഒക്കെ ഈവൻ മാനേജ്മെന്റ് ക്കെ ഇല്ല പക്ഷെ കൊള്ളായിരുന്നു നല്ല ആയിരുന്നു
ആ ഇവന്റ് മാനേജ്മെന്റിന്റെ കാർഡ് തന്നിട്ടുണ്ട് എന്തേലും വല്ല ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം നല്ല മാനേജ്മെന്റ്
അത് നമ്മുടെ ആ കല്യാണ ഇലയുടെ ങ്ങകത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലെ
പക്ഷെ ഭയങ്കര റേറ്റ് ആയിരിക്കും
ഉം പക്ഷെ കൊള്ളാടി അതാ ഞാൻ പറഞ്ഞ പൈസ എറിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ചിലയിടത്തുണ്ടല്ലോ പൈസ എത്ര കൊടുത്തിട്ടും നല്ല ഫുഡ് കിട്ടാതെ നടക്കുന്നുന്നത്
അല്ല നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന എമൗണ്ട് ആയിരിക്കത്തില്ല നമ്മളിപ്പോ നല്ലതാന്ന് പറഞ്ഞെങ്കിലുവേ
പക്ഷെ അത്യാവശ്യം പൈസ ഇറക്കി നല്ല കല്യാണമൊക്കെ ലാവിശായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ നല്ല ഫുഡ് കൊടുക്കും ക്കണെങ്കിൽ കിട്ടും
ഉം പിന്നെ ഹാൽദി ഹൽദിയും മറ്റേ മെഹന്തിയോ അങ്ങനത്തെക്കെ സംവങ്ങളൊക്കെ ഇതിലും ഗംഭീരമായിരുന്നുന്ന് ഓരോരുത്തർ ഇവിടെ പറയുന്ന കേട്ടിരുന്നു
ആഹ് അല്ലെങ്കിൽ പോലെ നമ്മൾ ആ സ്ക്രീനിൽ കൂടെ കണ്ടല്ലേ
ആ അതിന്റെ വീഡിയോസ്
വീഡിയോസ് ഒക്കെ എല്ലാം നല്ല ചിലവായിട്ടുണ്ട് അവരുടെ സേവ് ദി ഡേറ്റിന് തന്നെ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ചെലവായിട്ട് ട്ടുണ്ടായിരിക്കും
ഉ എങ്ങനാ ഇതൊക്കെ ചെയ്യുന്ന നമ്മളുണ്ടെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് ഒരു കല്യാണം ന്റെ പകുതി ചെലവും നടത്തും
അതാ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇത്രയും മൊത്തം പിരിഞ്ഞു പോലും കിട്ടിക്കാണൂന്ന് ഈ ചെലവല്ലാം മാത്രം
അവരെ എന്നാലും രണ്ട് പെൺ പിള്ളേരുണ്ട് ഇനിയ ഉണ്ട് ഒരു പെങ്കോച്ച അപ്പൊ അതുകൂടെ എന്തുവയിരിക്കും
ആഹ് അവർ അവരെനിക്ക ഫിനാൻഷ്യലി ഇച്ചിരി സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരാ
ഉം പക്ഷെ ചെറുക്കനും കുടുംബം നല്ലതാണ് തോന്നുന്നു എല്ലാത്തിനും അവരുടെ കൂടെ സഹകരിച്ച് നൽക്കുകയും ഹൽദിക്ക് ആ വീഡിയോസ ഒക്കെ കണ്ടില്ലേ
എനിക്ക് വന്ന് ആ പ ചെറുക്കന്റെ നാത്തൂന്ച്ച നാത്തൂന്ന് പോല്ലും ഇവ ഈ പെണ്ണിന്റെ ഇവളടെ നമ്മുടെ കൂട്ടി യുടെ ചേച്ചിയുടെ നാത്തൂനായിട്ട് വരുന്ന അവന്റെ ആ ആഹ് ചേട്ടന്റെ പെങ്ങളല്ലേ
ആഹ്
ആ പെൺ കൊ അവരൊക്കെ കാണാനും നല്ല ഹൈ ലെവല് പാർട്ടിയാണൊക്കെ തോന്നുന്ന ആ ഒരു ഡ്ര ആയാലും ആഭരണ ആയാലും എ
ആഹ് ആഹ്
എല്ലാം നല്ലൊരു ഇത്പോലെ തോന്നുന്നു പക്ഷെ കണ്ടിട്ട്
അങ്ങനെയ പെ പെണ്ണിനേക്കാളും നന്നായിട്ട് റിലേറ്റീവ്സ് ഒരുങ്ങും
ആ പക്ഷെ കാണൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അവരോയൊക്കെ ക രണ്ട ചേച്ചിയും കാണാൻ കൊള്ളും ചേട്ടനും കാണാൻ കൊള്ളാം
പക്ഷെ നല്ല സഹകരിക്കാൻ കൊള്ളാവുന്നവരാണ് തോന്നുന്നു കേട്ടോ എല്ലാവരും ആയിട്ട് കോമൺ ആയിട്ട് ഇടകക്ക മിണ്ടുന്നുണ്ട് ജാടയൊന്നും കാണചിക്കുവല്ല
ഇല്ലഇല്ല മറ്റേ മറ്റോളും നല്ല രസം ണ്ടായിരുന്നു ഒര്ങ്ങിയപ്പോ
ഉം അതിന് നല്ല ബ്യൂട്ടീശ് - ഷനും സംഭവത്തിനും ഒക്കെ നല്ല കാശ് കൊടുത്തപ്പോ അവർക്ക് നല്ല രീതിയില് റിസൾട്ട് കിട്ടി
ആ എ ടി എന്നിട്ടേ പിന്നെ നമ്മള് നീ കണ്ടില്ലന്ന് തോന്നി നീ അങ്ങോട്ടണ്ട് മാറിന്ന അല്ല ന അവളുണ്ടല്ലോ നവൾമാര് അവൾമാര് എന്നോട് ചോദി ക്ക പിന്നെ നിങ്ങള് വരുത്തില്ലന്ന് പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞു ഞങ്ങള് വരുത്തില്ലന്ന് പറഞ്ഞിട്ടില്ല
ആഹ്
ഞങ്ങള് പറഞ്ഞത് ഏഹ് ഞാൻ ചെലപ്പോഴേ വരുത്തോളെന്നേ ഞങ്ങള് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞങ്ങള് വരുത്തില്ലന്നൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങള് ചെലപ്പഴേ വരുത്തുള്ളൂ നോക്കട്ട് പറയാൻ പറ്റത്തില്ല പിന്നെ വന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ഇതാകൂന്നപർഞ്ഞെ ആ അന്നേരം നിങ്ങളാന്നെങ്കി ആ അന്നിട്ട് പറയാ നിങ്ങളെന്നാലും കൊള്ളല്ലോ അങ്ങനാന്നല്ല ഇങ്ങനാന്നല്ലോ ഞാൻ ശരിക്കും കൊടു ത്തു
ആ ഛെ അതെനിക്ക് കേക്കാൻ പറ്റീയില്ലല്ലോ
ആ പിന്നെ അല്ലാതെ നീ ഇല്ലാഞ്ഞത് കാര്യായി, ഒണ്ടായ നീയും കൂടെ കടന്ന് അല ച്ചേനെ
അല്ല പിന്നെ ഉം അവളുമാരെ എല്ലാം നമ്മള് താങ്ങി കൊണ്ട് നടക്കാൻ പറ്റൊ നമ്മുടെ ഇഷ്ട അല്ലേ എവിടെ പോണ എപ്പൊ അവള്മാരെയും കൂടെ വിളിച്ചിരുന്നെങ്കില് എപ്പ പോണം നം നമ്മൾ വന്ന് ബസ് സ്റ്റാൻഡി കാത്ത് കെട്ടി കെടന്ന് പിന്നെ ഇവള്മാരെയും കൊണ്ട് വന്ന് വെറുതെ ഷോയും കണ്ട് എന്തോത്തിനാ വെറുതെ നമ്മള് നമ്മുടെ രീതിയില് പോവുക
ആഹ് ഞാൻ അന്നേല് ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്നാപത്തം നീ കരണം പറ്റ റ്റിയിടുണ്ട്. എന്റെ അടുത്ത് അതിന്റെശം ഞാനത് മനഃപൂർവം ഞാ ൻ പറഞ്ഞെയ ഞാൻങ്ങള് വരുന്നില്ല എന്ന് ഞാൻതാ പറഞ്ഞത് ഉടനെ പറഞ്ഞ നിങ്ങള് എനിക്കന്നേരെ അറിയായിന്ന് നിങ്ങള് ചുമ്മാത പറയാ നിങ്ങള് വരൂന്ന് എനിക്ക് അന്നേരെ അറിയായിരുന്നു
അപ്പ ചോയ്ക്കാഞ്ഞഎന്ത ന്നാ അന്നേരം ചോദിക്കാഞ്ഞാ എന്താന്ന്
ഞാൻ പറഞ്ഞു എടി എല്ലാർക്കും മുൻകൂട്ടി ഒന്നും ചിന്തിക്കാനൊക്കത്തില്ല ചെലപ്പോ വരുവെന്ന് പറഞ്ഞിട്ട് ചെലപ്പോ വരാതിരിക്കാനുള്ള സാഹചര്യംണ്ടാവും പിന്നീട് ഞാൻ പറഞ്ഞ് നമ്മള് എല്ലാരൂടെ ഒന്നിച്ചാ പോന്നെങ്കിൽ നിങ്ങളൊട്ടും ഒന്നും ചെയ്യത്തില്ല നിങ്ങള് സാധനം മേടിക്കാനും നിങ്ങള് പൈസ ഇടുന്നല് നമ്മൾ പുറേ നടന്നെങ്കിലെ ഇടു ആ ഞാൻ പറഞ്ഞ അത് വേറെ അതുകൊണ്ടല്ല ഞാനിപ്പ നിങ്ങളെ ഒഴിവാക്കിയതൊന്നുംല്ല ഞങ്ങളവരും എനിക്ക് ഉറപ്പില്ലായിരുന്നു എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ അത് പോവാതെ ക്യാൻസലെയ്ത് വന്നതാ എനിക്കത് അന്നേരം ക്യാസൽ ചെയ്യാൻ പറ്റോന്ന് പോലും അറിയാഞ്ഞോണ്ട ഞാൻ അപ്പഴന്ന് പറഞ്ഞത്. അന്നേരത്തേക്ക്‌ ഇവള്മാ ആ ഇപ്പ എന്തായാലും ആയ ല്ലേ എന്തായാലും ഇപ്പ നിങ്ങള് വന്നല്ലോ ഞാൻ പറഞ്ഞ എടി പ്പ നമുക്ക് പറയാൻ പറ്റുവോ
ആന്ന് അങ്ങനെ പറയണം. നമ്മളെന്ത് പറഞ്ഞാലും അതിന് എതിര് പറയാനും നമ്മളിപ്പം ഒരു കാ വരാൻ പറ്റിയില്ലെങ്കി ഇവളിമാറ കൈ ഇവളിമാറെ മോഹം നമ്മള് കാണണ്ടേ മോന്താ
ആഹ് ആന്ന്, ന്നിട്ട് ഇവളി മാരിങ്ങനെ ഇവളി മാരിങ്ങനെയ കുണൂകുണന്ന് പറഞ്ഞൊണ്ടിരിക്കേ ഞാൻ പറഞ്ഞ എന്റെ പൊന്നു കുഞ്ഞേ ഇവിടൊരു കല്യാണം നടക്കുവാ യിന് ക്ക് അടിയുണ്ടാക്കാൻ വയ്യ ഞാൻ പറഞ്ഞ് ഇപ്പ ഒരു ഒരു പക്ഷേ ഞാനും അവളും കൂടി പ്പം ഒരു സാധനം വേടിച്ച് അത് എന്റെ കയ്യില് നിന്നാണോ അല്ലെ അവൾ ടെ കൈയ്യിലോആയിരിക്കും. ഞാൻ വരുന്നില്ലെങ്കി അവളും വരുന്നില്ലന്ന് പറഞ്ഞായിരുന്നു അന്നേരം ഞങ്ങടെ കയിലായിപ്പോയി. നിങ്ങളും പൈസ ഇ ട്ട അല്ലെങ്കിൽ പിന്നെ ഞങ്ങ നിങ്ങൾ നമുടെ വീടുകൾ തമ്മിൽ നല്ല ഡിസ്റ്റൻസ്ണ്ട്. വീടെവിടാന്ന് പോലും നമ്മക്കങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല പിന്നെ ഈ സാനം തരാൻ വേണ്ടി ട്ടെങ്ങനെ പാടുപെടും. അതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടണ്ടാണ് ഞാൻ നിങ്ങളെ ഇതിനകത്ത് പിടിച്ച ഇടാഞ്ഞത്
ആഹ്
പിന്നെ പിന്നെ ഞങ്ങള് വരുന്നെന്ന് നിശ്ചയിച്ചത് പോലും ഇന്നലെയാ ഇന്ന് രാവിലെ ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഗിഫ്റ്റ് പോലും മേടിച്ചത് ആ അ ഇന്നലെ വിളിച്ച ച്ച് പറയുന്ന സമയം എന്നുള്ളിൽ നിങ്ങളെന്തായാലും ഗിഫ്റ്റ് എല്ലാം മേടിച്ചു കാണന്ന് വെച്ചാ പറയാഞേ
ആഹ്
അല്ല ഞാൻ എന്നിട്ട് പറയും നിങ്ങള് പിന്നെ ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോന്ന ഞാൻ ചോദിച്ചെ
ആഹ് ആഹ്
തലേുന്നുപോലും നിങ്ങൾ ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോന്നട്ട് നിങ്ങൾ വരുന്നോന്ന് ചോദിച്ചില്ലല്ലോ പിന്നെ ഞാൻ വിചാരിച്ച് നിങ്ങൾ ഇന്നലെ ഒ റ്റക്ക് രണ്ടു പേരും കൂടി ചേർന്ന് വേടിക്കുവായിരിക്കന്ന് വെച്ചാ ഞാൻ പിന്നെ വിളിക്കാഞ്ഞെ
പക്ഷെ എന്നോടൊന്നും ചോദിച്ചില്ല കേട്ടോ എന്റെ വായിന്ന് എന്തേലും കേൾക്കന്ന് പറഞ്ഞായിരിക്കും എന്നോടൊന്നും ചോദിക്കാഞ്ഞത്
എന്തായാലും സദ്യ കഴിചിട്ട് വന്നതോണ്ടാ തോന്നുന്നു അവക്ക് ഇച്ചരിം കൂടെ നറയാനുണ്ടായിരുന്നു തോന്നുന്നു ബാ ക്കി നറച്ച് ഞാൻ വിട്ടിട്ടുണ്ട് ഇല്ല അങ്ങ് തുടങ്ങുവ എനിക്കങ്ങ് അന്നാമത് എനിക്ക് ഇല്ലെ തലവേദനയും കാൽവേദനയും എലാം എടുത്ത് എനിക്ക് ഒന്നാമത് അതിന് രണ്ട് മുന്നേ ഇവിടത്തെ ഓരോ പ്രോഗ്രാം കാരണം ഞാൻ നട്ടം തിരിഞ്ഞിട്ട് പിന്നെ ഒഴിവാക്ക ഞൻ അവളുമാരോട് ചുമ്മാ വരത്തില്ലെന്ന് പറഞ്ഞെങ്കി ലെ അത് ഒഴിവാക്കാൻ പറ്റാത്തൻന്റെര് ഞാനിങ് വന്നു പോയതാ അപ്പഴത്തെ ക്കങ്ങു പെരിപ്പ് ആകപ്പാട ഫുഡ് കൂടെ കഴിച്ചിട്ടുള്ള ഉറക്കശഷീണോ അതും ഇതും എല്ലാം കൂടെ എവിടെങ്കിലും ഒന്ന് കെടന്നാൽ മതിയന്ന് പറഞ്ഞു ഇരുന്നപ്പയ ഒടനെ ഓരോ വർത്താനം കൊണ്ട് വരുന്നത്
അവള്മാർക്ക് അത് ചിന്തിക്കാനുള്ള ബോധം ഒന്നുല്ല ഭ്രാന്ത് എവിടെ പോയാലും അടി ഉണ്ടാക്ക അല്ലെങ്കിൽ അവരുടെ പൊങ്ങച്ചം കാണിക് ക്ക അവിടെ കടന്ന് എന്തൊരു ഷോ ആരുന്നു നീ വല്ലോം കണ്ടായിരുന്നൊ
ഓഹ് ഞാനൊന്നും ഇങ്ങനെ ഞാൻ ചടക്കന്ന് ഷോ കാണിക്ക അവൾ മാരുടെ ഒക്കെ ആഹ് മറ്റേ അവളു ആയിട്ടൊന്നും വലിയ അടുപ്പൊന്നും ഇല്ലാത്ത അവിടെ ചെന്നിരുന്ന് എനക്ക് തോന്നണു അവിടെ കുറെ ആൺ പിള്ളേര്‌ ഇരിപ്പ് ഉണ്ടായിരുന്നു അതിന്റെ ആരുന്നു സംശയണ്ട്
അല്ല ക്യാമറാമാന്റെ അടുത്ത് ചുമ്മാ ക്യൂട്ട്നെസ്സ് അങ്ങ് വാരി വിതറുവായിരുന്നു
ആഹ് എന്നിട്ട് അവൾമാര് എന്നിട്ട് അവളുമായിട്ട് ഭയങ്കര ക്ലോസ് ഫ്രണ്ടിന്റെ കൂട്ടൊക്കെ എന്തൊരു അഭിനയ ആരുന്നു
ഉം ആ പെണ്ണിനെ മനസ്സിലായി കാണും
അവള് എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എടക്കൂടെ
മ് മ്
അങ്ങനെ എന്തായാലും രണ്ട് അവൾമാർ കൂടെ അങ്ങ് കൊടുത്ത് ഇവൾമാരന്നെ അവിടെന്ന് കണ്ടപ്പഴെ ഇവൾമാര് രണ്ടു പേ എന്തോ ഇങ്ങനെ പരസ്പരം പറയുന്നണക്ക എനിക്ക് അന്ന് ആഹ് അങ്ങനെ അന്നേരം എനിക്ക് അന്നേ എനിക്ക് മനസ്സിലായി ഇവൾന്മാരെ എന്തോ ചൊറിയും അന്നേരം ഞാൻ ന്ന ഇന്ന് വെറുതെവിടുന്ന ലക്ഷണം ഇല്ല എന്തായാലും ഇങ്ങോ കേറി ചൊറിയുമ്പൊ അങ്ങോട്ടൊരു മാന്തെങ്കിലും കൊടുക്കണ്ടേ?
കൊടുക്കണം കൊടുക്കണം ഇനി എന്തായാലും ചൊറിയാനും മാന്താനും ഒന്നും വരത്തില്ല
എനിക്ക് അന്നത്തെ രണ്ട് മൂന്ന് ഇതോ എന്റെ മനസ്സിലുണ്ട് അത് വന്ന അബദ്ധം പറ്റിപ്പോയി ഇവളുമാർ വന്ന് രണ്ടോ മൂന്നോ പ്രോഗ്രാമ് മുടങ്ങിപ്പോയി
ആന്ന്
അവസാനം പിന്നീട് വേറൊരു ഫംഗഷന് വന്നിട്ട് ഇവളുമാരോട്ട് വന്നതും ഇല്ല നമ്മള് ഇവളുമാരെ പ്രതീക്ഷിച്ച് ഗിഫ്റ്റ് വേടിക്കയും ചെയ്തു അത്രേന്ന് അതും നമ്മുടെ കൈൽ നിന്ന് കൈ മുടക്കം വന്ന് പോയി പൈസ
നെരം വെയിറ്റ് ചെയ്തു
ആഹ് വെയിറ്റും ചെയ്ത് ഇവൾമാരൊട്ട് വിളിച്ച് പറഞ്ഞതുല്ല. അയ്ന്റെ പേരിൽ ഞാൻ അന്നേ ഞാൻ തീരുമാനിച്
പക്ഷെ നീ ഇത് തന്നെ പറയണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങള് ഞങ്ങളെ വെയിറ്റ് ചെയ്തോണ്ട് അല്ല ഞാൻ നി നിക്കുന്നെ ങ്ങള് ഒഴിവാക്കിയതെന്ന്.
കോളേജോ വേറെ സ്ഥലവോ അങ്ങണന് വേണ്ടില്ല, ആ മണ്ഡപത്തിന്നവടെ തന്നെ ആ ഓഡിറ്റോറിയത്തി തൻ
പിന്നെ അവള്മാരിപ്പം നമ്മളില്ലേ ആവളുമാരെ ഗട് സഹി ഗതികേട്കൊണ്ട് ഒഴിവാക്കിയെന്ന് മനപൂർവ്വം തന്നെ ഒഴിവാക്കിയെന്ന് പറയണമായിരുന്നു.
ഓഹ് ഞാൻ പിന്നൊന്നും മിണ്ടീല്ല എനിക്കൊന്നാമത് ഞാൻ പറഞ്ഞിലേ എനിക്ക് അടിയുണ്ടാക്കാനുള്ള മൂടല്ലായിരുന്നു പിന്നെ അവൾമാര് ചൊറിയാൻ വരുന്ന കണ്ടോണ്ട് പിന്നെ എനിക്കൊന്ന് മാന്തണം ന്ന് തോന്നി മാന്തി. അങ്ങനെ എന്തായാലും നല്ലൊരു അടിപൊളി സദ്യ കുറെ നാൾക്ക്ശേഷം കഴിച്ചു
ഉം നല്ലതായിരുന്നു
ഉം ഉം അതെ അന്നട്ട് അവള് വിരുന്നിനൊക്കെ വിളിച്ച് നല്ല വാതിൽ പോകാനാന്ന് പറഞ് പിന്നെ എനി
ഓഹ് അത് അവള്ൾമാരെ ആയിരുന്നെങ്കി ഓടി ചെന്നേനെ അവള്മാരെ വിളിച്ചില്ലെന്നാ തോന്നുന്നെ.
ആഹ് അവക്ക്‌ അന്നേരേ അറിയാംങ്ങ് ചെല്ലോന്ന്. നീ ചോറൊക്കെ കഴിച്ചോ?
ഇല്ലടാ എനിക്ക് നല്ല തലവേന ഞാൻ ന്നാ വെക്ക
ആഹ് ശെരി ശെരി.